ഹലോ
ആ എന്തൊക്കെ ഇണ്ട് വിശേഷം
ആ സുഖായിട്ട് പോണു എന്തൊക്കെയ അന്റെ വിശേഷം
ഉം വടെ എല്ലാർക്കും സുഖം എനിക്കും സുഖം
ഉം എന്താ പണി വെറുതെ ഇരിക്ക ഇവിടെണ്ട് ഈവനിങ് അതെ വെറുത ഇങ്ങനെ നടക്കാണ്
ആ ചായൊക്കെ ആയോ
ആ ചായൊക്കെ കുടിച്ച ഇങ്ങനെ ഈവനിങ് വാക്കിന് എറങ്ങിയതാ നിനക്ക എന്താ പണി ആ ഒറ്റക്കൊള്ളൂ ആ ഒറ്റക്കറങ്ങിയതാ
ഞാന് എത്താ ഞാന് ഫുഡ് കഴിക്കാൻ കുറച് ലൈ റ്റയി അപ്പൊ ഒരു നാലര ഒക്കെ ആവുമ്പോഴാണ് ഫുഡ് കഴിച്ചത് അപ്പം ആ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റിലാണ്
ആ അപ്പൊ ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ ഇ ഈവൻ ചായ ഇഞ് കുടിക്കുവോ
ഒരു ഏഴു മണിയൊക്കെ ആവുമ്പോ അച്ഛന് വരും അപ്പം എല്ലാരും കൂടെ ഇരുന്ന് ചായ
ആ ശരി ആദ്യത്തെ എന്ത് ചെയ്യണ
ഞാന് ആ പഠിക്കാ ഞാന് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കാ
ശരി
ഇന്റെത് കോഴിക്കോട്
ആ കോഴിക്കോട് ഏത് കോളേജിലാ
കോഴിക്കോട് ഇവിടെ ആ അറിയോ കോഴിക്കോട്
ആ കോഴിക്കോട് അറിയാ എന്റെ വീട് മലപ്പുറാണ് നമ്മൾ കോഴിക്കോട് ബീച്ചക്ക എടക്ക് വരലണ്ട് നിങ്ങളവിടെ അടുത്താ
ആ ബീച്ചിന്റെ അടുത്തല്ല നമ്മള് കുറച്ച് മലപ്പുറമാരു ബോർഡറിലാണ്
ആ ശരി
ആ
പിന്നെ എന്തൊക്കെ
ഇങ്ങള് എവിടെയാ വീട്
ഞങ്ങള് ഏ മലപ്പുറാണ് നിലമ്പൂർന്ന് കേട്ടിട്ടുണ്ടോ
അവിടെ എൻറെ അമ്മന്റെ ഏട്ടന്റെ വീട്ണ്ട്
ആ ശരി
ഉം ഏട്ടൻ മരിച്ചു അപ്പ അവിടെ അവിടെ എടക്ക് ഏ ഏട്ടൻ മരിച്ച അവര് വൈഫും മക്കളൊക്കെയാണ് അവിടെള്ള അപ്പൊ അവരെ കല്യാണത്തി ത്തിനോക്കെ വന്നിരുന്നു അത് കൊറേ ആയി
ഉം ശരി ഇവിടെ നിലമ്പൂര് വരുമ്പോ തേക്ക് മ്യൂസിയം കാണാൻ പോയിട്ടുണ്ടോ
തെക്ക് മ്യൂസിയം ഉള്ളിലോട്ട് കേറില്ല
ഉം പുറത്തന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ നമ്മൾ നിലമ്പൂർ ഫേമസ് ആണ് അതൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോ അവിടെക്കെ ഒന്ന് കാണാൻ പോവാ ആഹ തേക്ക് മ്യൂസിയത്തിന്റെ ഒക്കെ അടുത്ത
ആഹ
ഇഞ് എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കില് ഒന്ന് വിസിറ്റ് ചെയ്തോണ്ടു മഴ ഇല്ല ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മഴ പെയ്തിട്ടില്ല
ഓ ഇവിടെ മഴയില്ല ഇന്നലെ ക്കെ നല്ല വെയില് നിന്നും ഇപ്പ ഇന്നും നല്ല വെയില.
അ ഇവിടെ അതെ നല്ല വെയിലാ ണ്.
ആ. നടക്കാന് ആ ഇട കെ ഇറങ്ങു ഇവിടെ ഒരു പാടണ്ട് അപ്പോ അവടെ ഇടക്ക് ഇങ്ങനെ പാടത്ത് പോവും.
വീട്ടിലാരൊക്കെണ്ട്.
വീട്ടില് അച്ഛന് അമ്മ ചേച്ചീ നാന്.
ഉം ശരി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടണ്ടാവില്ലല്ലോ അല്ലെ.
ഇല്ല ഇല്ല പഠിക്ക ചേച്ചിയും വർക്ക് ചെയ്യാണ്.
അ ചേച്ചി എന്താ ചെയ്യെണ്.
ചേച്ചിവിടെ ഹൈലൈ ടെ പറഞ്ഞ ഒരു ബിസിനസ് പാർക്ക് ഉണ്ട് ഹൈലൈറ്റിന്റെ അപ്പൊ അവിടെ വർക്ക് ചെയ്യാണ്.
ഹൈലേറ്റ് മാളല്ലല്ലേ.
മാളിന്റെ അടുത്ത് തന്നെയാ ബിസിനസ് പാർക്ക്.
ആ അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു.
അവടെ അഡ്മിനിസ്ട്രേഷ ഇങ്ങനെ അസിസ്റ്റന്റ് മാനേജറായിട്ട്.
ആ അത് ശരി.
ഉം താത്ത എന്തെയുന്ന് ഹൗസ് വൈഫാ.
ആ ഞാന് ഹൗസ് വൈഫ് ആാണ്. പഠിച്ചത് സൈക്കോളജി ആണ്.
സൈക്കോളജി.
ഉം വർക്ക് നോക്കുന്നുണ്ട് ആ കംപ്ലീറ്റ് ആകിക്ണ്. വർക്ക് നോക്കുന്നുണ്ട്. ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പില് ങ്ങനാ നിക്ക. ആ പി ജി എടുത്തിട്ടുണ്ട്.
ആ അപ്പൊ ഇനി ജോബ് നോക്കാലോ.
ആ ജോബ് നോക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ട്വിൻസ് ആയിരുന്നു അപ്പൊ ഇവര് രണ്ടാളും കൂടി ആയപ്പോ അങ്ങനെ പെട്ടെന്ന് നോക്കിട്ടില്ലായിരുന്നു. ഇനി നോക്കണം ആ ഇപ്പൊ മൂന്ന് വയസായി.
മൂന്ന് വയസ്സ് ഓ. ഇനിയിപ്പോ അടുത്ത വർഷം തൊട്ട് അംഗനവാടിയില് അംഗനവാടി ചേർത്തിയോ.
ആ മൂന്ന് വയസ്സില് ചേർത്തി. മൂന്ന് വയസ്സ് ആവുമ്പോ ഇപ്പൊ അംഗനവാടി ചേർത്താലോ.
ആ.
ആ പിന്നെ എന്തൊക്കെയ. ഉം
ഉം.
ജോബിന് നമുക്കിവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് അങ്ങനെ കോളേജില് നെറ്റ് എക്സാം ഒന്നും എഴുതിയിട്ടില്ല നോക്കണം.
ആ ഇവിടെ ഇന്റെ ചേച്ചിയും സൈക്കോളജിയ എടുത്തിരുന്നേ. ചേച്ചി. എ ബി എസ് സി എം എ പി ജി കൊടുത്ത് ചേച്ചി ഒരു ഒരു വട്ടം നെറ്റ് എഴുതിയിരുന്നു പക്ഷെ അതില് കിട്ട
ഉം സങതിപ്പ ആ ഫീൽഡിലല്ല വർക്ക് ചെയ്യ്ണെ അല്ലെ.
അല്ലല്ല ചേച്ചി വർക്ക് ചെയ്തിരുന്നോ തൃശ്ശൂര്. പ്രത്യാക്ഷ പറഞ്ഞിട്ടൊരു എന്ത ഒരു സംൗഭത്തില് അപ്പം പിന്നെ അവിടെന്ന് റിസൈൻ ചെയ്ത് ഇവിടെ പോണം ഇവിടെന്ന് നെറ്റ് പ്രിപ്പയർ ചെയ്യാന കൂടെ തന്നെ വർക്കും ചെയ്യും അങ്ങനെ
ഇതിപ്പോ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് പഠി വച്ചിട്ടണ ഈ ജോലി ചെയ്യണുന്നത്
അല്ലല്ലോ അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ കിട്ടി
ഉ്ത അതെ അതെ അപ്പൊ നമ്മഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞണ്ട് ഇപ്പ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അ അത്വഴിയാണോന്ന് അറിയാൻ വേണ്ടിട്ട്
അല്ല ഇല്ല ഇത് ഇന്റർവ്യൂ
ആ ശരി പിന്നെന്തൊക്കെയ നൻ വൈകുന്നേരം എന്താ ചായക്ക ഇതിൻ സ്പെഷ്യൽ ഉണ്ടോ
ഇല്ല അങ്ങനെ ഇണ്ടാത്തില്ല ഇവിടെ പല ബേക്കറി ഐറ്റംസ് ഉണ്ടോ അപ്പാ അത് കയിക്കും ചായ അതില്ലാത്തപ്പോ എന്തായലുംൊക്കെ ഉണ്ടാക്കും
ആ ആദ്യത്തൊക്കെ ഇണ്ടാക്കാനൊക്കെ അറിയോ
ഓ എനിക്ക് ഇണ്ടാക്കുവാനൊക്കെ അറിയാം ഞാന് യൂട്യൂബില് നോക്കിട്ട് ഓരോന്ന് ഇണ്ടാക്ക
എല്ലാരും അങ്ങനത്തല്ലല്ലേ യൂട്യൂബില് നോക്കിട്ട് അല്ല അത ആർക്കൊന്നും അറിയില്ല അതില ആവശ്യ യൂട്യൂബ് ഇണ്ടാവുമ്പോ നമ്മൾ ആരുംക്ക ശ്രദ്ധിക്കില്ല നോക്കിയ വേറെം കിട്ടുവല്ലോ എന്താ ഇഷ്ടം കഴിക്കാനൊക്കെ കഴിക്കാനൊക്കെ എന്താ ഇഷ്ടം
കഴിക്കാന കഴിക്കാനേ എല്ലാം കഴിക്കുംപ്പറത്തന്ന്ും വീട്ടിൽന്ന് വക്ക കഴിക്കും
അല്ല ഏത് വിഭവ ഏറ്റവും ഇഷ്ടംന്ന് ചോദിക്കുക
വിഭവം മന്തി മന്തി കഴിക്കും മദ്യക്ക് ഇഷ്ടം
ഉം മന്തി അരിഫാമ അക്കെ ആ മന്തി ആൽഫ കെ എല്ലാരും ഫേവറേറ്റ് ആണല്ലോ
ആ താത്തക്ക ഇഷ്ടണ
അ ഇഷ്ടം നമ്മള അപ്പം കഴിക്കാറുണ്ട് മുസ്വല്ല കണ്ട അവിടെ ഉണ്ടാവും അറേബ്യ മജിസ് മുസ എല്ല
ആഹ് ഉണ്ട് അരേബ്യ എന്ന മചിലീസ് ഉണ്ട്
ആ ഈ അറേബ്യ മജലിസിന്റെ ബാക്കിയാണ് മുസല്ലാണ് കേട്ട് ര ഇ്ട അറിവ് കാരണം കോഴിക്കോട് വരുമ്പോ ഞങ്ങള് ഈ എന്താ മുസുല്ല സൂഫി മന്തി അങ്ങനെയൊക്കെ കേറിയിട്ടുണ്ട് ആ അങ്ങനെ കറിയിട്ടുണ്ട് ഉം പിന്നെന്തൊക്കെ
പിന്നെ ആഹ് അമ്മണ്ട് അമ്മക്ക് അമ്മ വർക്ക് ചെയ്യണ്ട് അമ്മ നേഴ്സാണ് അപ്പം അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്ട് രാത്രി ഒ ഏഴരക്കെ ആുമ്പ് പോകവും എട്ട മണി തൊട്ട് രാവിലെ എട്ട് മണിവ വരെ
ആഹ എന്നും യാത്രയാണോ
അല്ലല്ല മൂന്ന് ഷിഫ്റ്റ് ഉണ്ട് ഒരാ ഇപ്പൊ ഒരാൾ ഒച്ച രാവിലെ തൊട്ട് ഉച്ചവരാവും പിന്നെ ഒരാഴ്ച ഉച്ച തൊട്ട് രാത്രി വരെരിക്കും എട്ട് മണിിവരെ
ആഹ
എന്താ നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോ എട്ട് രാത്രി എട്ട് മണി തൊട്ടിട്ട് രാവിലെ എട്ട് മണി വരെ
ആഹ് ആല്ലതേ അച്ഛനെന്താ ചെയ്യണേ
അച്ഛന് കൻസ്ട്രക്ഷൻ വർക്ക്
കൺസ്ട്രക്ഷൻല്ലേ
ഉം അപ്പൊ താത്തം ചേച്ചിക്ക്പ്പോ കല്യാണംന്ന് നോക്ക ല്ല ചേച്ചിക്ക് ഇപ്പ കല്യാണത്തിനോടൊന്നുംരു ഇതില്ല താല്പര്യ ഇല്ല ആലോചന വരും ഉ ആലോചന വരും പക്ഷെ ഇപ്പൊ കഴിക്കുന്നില്ല
ആഹ നിന്റെ പ്ലൻ എന്തൊക്കെ കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ഒക്കെ കഴിഞ്ഞിട്ടാണോ ഒരു ജോബൊക്കെ സെറ്റ ആയിട്ടല്ലേ ആഹ
നമുക്കിപ്പം എങ്ങനെലും ജോബ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം
അതന്നെ ഇപ്പൊ ആത് അങ്ങനെ ആര ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യല്ല
അതെ
നമ്മള് സെറ്റില ആയൽ തന്നെ നമ്മള് സേഫ് ആവുള്ളോ
അതെ തത്തങ്ങനെ ഓൺലൈൻ ആയിട്ട് ജോബൊക്കെ ചെയ്യുന്നുണ്ടോ
ഇല്ല നോക്കുന്നുള്ളൂ ഞാനിപ്പോ റ്റിൻസ ആയതൊണ്ടേ അതിനനുള്ളരു സാഹചര്യം ത ആയിട്ടില്ലായിരുന്നു ഇനിയിപ്പോ നക്കെ നോക്കിട്ട് തുടങ്ങണം കിട്ടീട്ടൊക്കെ വേണം
ഏ
ഇ ജോബൊക്കെ ഒന്ന് ആയിട്ട് വേണം
അതെ വേറെ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നോ എ
ഇല്ല ഇടക്കൊന്നും ചെയ്തിട്ടില്ലേ ക്ലാസ് നിങ്ങൾ പി ജി പഠിച്ചു കൊടുക്കുന്ന പി ജി പഠിച്ചു കൊടുക്കണ സമയത്താണ് ആ ഇങ്ങനെ ഡെലിവറിയും പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ആയി ഗ്യാപ്പ് വഞ്ഞത് ന ജോലി നോക്കാനുള്ള ടൈം
പിന്നെ
കി ജി മ്മള് നിലമ്പൂരല്ലെ
ആഹ അവിടെന്നെ കോളേജ് പൊറത്ത നോക്കില്ല
നോക്കിട്ടില്ല ഫുള്ള് അവിടെത്തന്നെ ആയിരുന്നു
ആഹ
ആഹ വേറെ എന്തൊക്കെ എന്നാ പിന്നെ വിളിക്ക അല്ലേ
ആ ഓക്കെ ഞൻ എന്താ കൊറച്ചട്ട വിളിക്കാം
ആഹ ആയിക്കോട്ടോ ശരി